ആഹ് ഒണ്ട് ആഹ് കേൾക്കാം കേൾക്കാം
പിന്നേ എന്തുണ്ട് വിശേഷം
ആഹ് സുഖാണ് ചായകളൊക്കെ കുടിച്ചേച്ച് ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാ
ഞങ്ങക്ക് ഇവിടെ ഞങ്ങൾ ക്കിവിടെ ഈ മഴക്കാലത്ത് നമുക്ക് കാര്യം കൃഷിണ്ടെങ്കിലും നമുക്കിവിടെ പൊറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാ മഴക്കാലത്ത്
ആന്നോ
ആന്താന്ന് വെച്ചാ നമുക്കൊരു പുഴുണ്ട് അട്ടാന്ന് പറയും അട്ട അട്ടയുണ്ട് അട്ട
അട്ട വല്യ താണ്. ആഹ് കേക്കാം വല്ല്യ കനഒള്ള അ ട്ടയോ ആഹ് ആഹ് ആഹ്
അത് വേറെ സ്ഥലത്തുള്ളതാ ഇവിടെ ഉള്ളത് തോട്ടാപ്പുഴുന്ന് പറയും തോട്ടാപ്പുഴു
ആഹ് ഓഹ്
അത് നമക്ക് നമ്മുടെ കൈ തണുപ്പും മഴയും കൂടുമ്പോ നമ്മുടെ പറമ്പ് വെള്ളം ഒക്കെയണ്ട് അത് കാ കാലേ കയറി ചോര കുടിച്ചിട്ട് നമ്മുടെ കാലിന്ന് ഇറങ്ങിപ്പോകും എന്നിട്ട് അത്രയും ചോര നമ്മുടെ ശരീരത്തിന് പോവുകയും ചെയ്യും
ആഹ് എന്നാലും നമ്മളിത് കേറുന്ന ഒന്നും കാണ
നമുക്ക് തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മുടെ കാലും തണുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതേസമയം ചൂട് സമയത്താണെങ്ക നമ്മളിത് കേറുമ്പോ നമ്മുടെ കാൽ തണുപ്പ് തോന്നുപ്പൊൾ നമുക്ക് മനസ്സിലാവും ഹലോ ഹലോ ഹലോ കേൾക്കാമോ ആഹ് പറഞ്ഞോ